ലോ
ഹലോ എന്തൊക്കെയ പിന്നെ
ഓ ഒന്നുല്യ ഇങ്ങനെക്കെ ഇരിക്കുന്നു
വിടെ സുഖാണ് അങ്ങനെ പോകുന്നു
പിന്നെ നിങ്ങളഅവിടെ കൃഷിയൊക്കെ ഉണ്ടോ
ആ കൃഷിയുണ്ട് അത്യാവശ്യത്തിന് ണ്ട്
നിങ്ങക്ക് സ്വന്തമായിട്ട് വീട്ടിലുണ്ടോ
ആ വീട്ടില് വന്നാല് നമ്മള് എന്താ ഈ ചെറിയ ചെറിയ തൈകളൊക്കെ ഉണ്ടാവല്ലോ അങ്ങനെ കൊണ്ട വരുല്ലോ അതില്ലെ വീടിന്റെ എട്ത്തുകൂടി
ഓഹോ ഓ ഓ ഈ തെങ്ങ് തയ്യ് തെങ്ങ് തയ്യും വാഴെ
ആഹ് വാഴ ഉണ്ട് പിന്നെ നമ്മളീ ഫ്രൂട്സ്കളത് ഇണ്ട് ഇപ്പോ ഈ എന്താ മറ്റേത് പറയില്ലേ എന്താ പേര് അബിയു പറയുന്ന ഒരു ഫ്രൂട്ട്സ് ഇണ്ട് അയിൻ്റെ തയ്യും പിന്നെ ഒരു വർഷത്തില് കായ്ക്കണ ച ക്കല്ലേ
ആഹ് ആഹ് അറിയാ അറിയാ
ഇത് വേ ടിച്ചിക്കണ് രണ്ടെണ്ണം ഞങ്ങളിപ്പോ മേടിച്ചു കൊറച്ച് കൊറച്ചായി അങ്ങനെ പിച്ചിട്ടീട്ട് ഇണ്ടായിട്ടല്ലാ ആ മൊകളില ണ്ട് കൊറച്ച് കൊറച്ച് സ്ഥലൊണ്ട് അയിലൊക്കെ അങ്ങനെ
ഒള്ള സ്ഥലത്ത് നമ്മള് അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ ചെയ്യും
ഉം പിന്നെ അവിടെ എല്ലാതും ഉണ്ട് ചിക്കു ഉണ്ട് പിന്നെ ഇരുമ്പാമ്പുളീല്ലേ മ
ആ അറിയാ അറിയാ ആ
ആ ചിക്കൂണ്ട് അതുണ്ട് പേരക്കെണ്ട് ചാമ്പക്ക ഇണ്ട് അത്യാവശ്യം മാങ്ങിണ്ട് ചക്കെണ്ട് കക്ക ഇണ്ട് ആ
ഇതൊക്കെ നോക്കി നടത്തുന്നേ ആരാ
അത് പി എനിക്ക് താല്പര്യല്ലാ അതിനോട് എന്നാലും ഞാന് അങ്ങനെയൊക്കെങ്ങനെ കൊറേശ്ശെ ക്കെ ഇങ്ങനെ പക്ഷെ അതൊക്കെ ഞാൻവടെ വന്ന മുതൽക്കെണ്ട്. മറ്റേതൊക്കെ. ഈ ചിക്കും ചാ മ്പക്യൊക്കെ പിന്നെ വല്യ മര ആയാല് എല്ലാ വർഷം ഇണ്ടാവും. പേരക്കാ, ചക്കാ, മാങ്ങാ, മാങ്ങ പിന്നെ മാങ്ങയും ചക്ക ച ക്കൻ്റിം ഇതാണല്ലോ ഇപ്പോ.
ആ
അത് കൊറച്ച് മുക എന്താ നല്ല ഹൈറ്റിലാ കെടക്കണ് മാങ്ങേ കിട്ടാന് ഭയങ്കര ബുദ്ധിമു
ഏ ഏതാ ഏത് ടൈപ്പാ?
പൂവ് എന്താ പൂവാ എന്തത്താ പേര് ട്ട്ട്ട് ല്ലത്. ദെത്താ പ്പയിൻ്റെ പേര് ആ അതന്നെ മൂ മൂവാണ്ടൻ.. മൂവാണ്ടൻ ആ ചെറിയൊരിതുണ്ട് പക്ഷെ മൊകളിലായതോണ്ട് കിട്ടൂലേ അച്ചാറ് ഇട്ടു പിന്നെ അത് ഇവിടെ ഇവിടെ ഇപ്പന്റെ അനിയൻ വന്നപ്പോ കൊറച്ച്
ഉം അല്ലെ ഇത്ത ചെടികളൊക്കെ ഉണ്ടോ
ആഹ് ചെടി കുറച്ചുണ്ട് നിങ്ങളെ അവിടെ ഉണ്ടോ
ഇവിടത്തെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാ നല്ലത് ചെടി ഞാൻ നടും എന്റെ മോൾ വന്നതെല്ലാം പറിച്ചു കളയും അതുകൊണ്ട് ഞാനിപ്പോ ചെടിയൊന്നും നടാറില്ല
ശരി
ഞാന് ഈ റോസയുടെ കമ്പൊക്കെ കൊണ്ടൊന്ന് കിട്ടുമ്പോ കൊണ്ടന്ന് നട്ട് വെക്കും ഞാന് നട്ട് വെച്ച് പെരക്കാത്ത് കേറുന്നതിനു മുമ്പട്ട് അവളത് വന്ന് എടുത്ത് ഒറ്റ ഏറ് എറിയും ഒന്നും സമ്മതിക്കത്തില്ല ഇപ്പം പിന്നെ വല്യ കുഴപ്പമില്ല ഇപ്പൊ ഞാൻ രണ്ട് മൂന്ന് പിന്നെ ചെടിയുടേക്കെ കൊണ്ട് നട്ട് വെച്ചിട്ടുണ്ട് അത് ഒന്ന് രണ്ടെണ്ണം കിളിച്ചു ചെറുതായിട്ട് മൊളയൊക്കെ വന്ന് ഉം എലയൊക്കെ വന്നു റോസെടയക്കെ രണ്ട് മൂന്ന് വെള്ള റോസ ആ അതൊക്കെയുണ്ട് മറ്റേ കൊല കൊലായിട്ട് നിക്ക്ന്ന ടൈപ്പ് ആ പ്പ അതൊക്കെ കൊണ്ടന്ന് നട്ടിട്ടൊണ്ട് ആ വെല്യ കൊഴപ്പില്ലാ നിക്കുന്നു ഒന്ന് രണ്ടെണ്ണങ്ങ് പോയി കൊറേ കൊണ്ടന്ന് വെച്ചതാ ഉം അങ്ങനെയെന്നും കൃഷി ഹ് ആ ഇവടെ ഇപ്പ ചക്കയുള്ള സ്ഥല ആണ് പ ഞങ്ങടെ വീട്ടിലങ്ങനെയില്ല
ആ ഏട്ത്ത്ന്നൊക്കെ കിട്ടോ
ആ പിന്നെ അവിടന്നിവിടുന്നൊക്കെ ചക്കയൊ ചക്കയൊക്കെ നമുക്കാവശ്യത്തിന് കഴിക്കാനുള്ളത് എവിടെന്നെങ്കിലൊക്കെ കിട്ടും ഇവിടെ ഇ ആ് അ ഇവിടെ അങ്ങനെ കൃഷിയായിട്ടൊന്നുംല്ല മുമ്പൊ ക്കെ മറ്റേ ഏ മാങ്ങയും ഏ പിന്നെ റെംബൂട്ടാൻന്നറഞ്ഞ സാധനുണ്ടല്ലോ
ആ റെംബൂട്ടാന് ഉം
ക്കെ ഒണ്ടായിരുന്നു അപ്പ അതെല്ലാം വെട്ടി മാവും റെംബൂട്ടാനെല്ലാം വെട്ടി കയിഞ്ഞ് ഞങ്ങള് വീട് വെച്ചത് ഇപ്പൊ ഇവിടെ ഒന്നുംല്ല്യ പിന്നെ ചാമ്പയൊക്കെ കൊണ്ടന്ന് നട്ടിട്ടുണ്ട് ചാമ്പക്കയും പിന്നെ ഇതുപോലെ ആ റെംബുട്ടാനും ഒരെണ്ണം രണ്ടെണ്ണം കൊണ്ട് വെച്ചിട്ടൊണ്ട് പിന്നെ ഈ ഏ ആ അത് ഇതുവരെ ഒണ്ടായില്ല കൊണ്ട് വെച്ചിട്ടുണ്ട് വളർന്ന് വരു അതേ ഉള്ളു പിന്നെ ഈ ചീരയും പയറും ഒക്കെ ചെറുതായിട്ട് പാകിയിട്ടുണ്ട് ഇങ്ങനേ ഇതിനകത്ത് ആഹ്
ആഹ് അതപ്പൊ ആകെ ആഹ് പാഗ്യത്തിന് ചി പണ്ടാവ അവിടെങ്ങക്ക്. മത്തന്റെ ഈ എലയിണ്ടാവുലൊ മത്തനെല താളി താളിപ്പ് അത് എന്ക്ക് ഭയങ്കര ഇഷ് തായിരുന്നു ട്ടോ ന്ന്ട് പിന്നേ എന്താ ഇവിടെ അടുത്തന്നൊക്കെ കൊണ്ടരലണ്. പിന്നെ ഇണ്ടായി. നല്ലൊം ഇണ്ടായ്ക്കീണുപ്പൊ
മത്തങ്ങാ ഉണ്ടായിട്ടുണ്ടോ
ആഹ് അത് ചെറുതായിട്ട് വര്നൊള്ളു ചേല ഒകെ താളി കരയൊ
ആഹ് എല നല്ലത എനിക്കിഷ്ടവാ. ഇവിടെയും തോരനൊക്കെ വെക്കും ഉം ആഹ് മുരിങ്ങ ആഹ് തോരം വെക്കും നമ്മള് ചീര ഉണ്ടല്ലൊ ചീര
ആഹ് അതരിയ്ന്ന മരി അരിയ
ത് അത് അരിയുന്ന പോലെ അരിഞ്ഞിട്ട് തേങ്ങക്കെ. ചീര എങ്ങനാണോ തോരം വെക്ക്ന്നെ അതുപോലെ തന്നെ മത്തേര തോരം വെക്കു നല്ല ടേസ്റ്റ
ആഹ് അത് ശരി
ഉം ആഹ് നല്ലതാ അതിന്റെ ഏഹ് ചെറിയ കിള്ന്നെലയുണ്ടല്ലൊ അതെല്ലാം നമ്മള് ടുക്ക്ന്നെ ഒത്തിരി കട്ടിയില്ലാത്തെല നോക്കി എടുത്തട്ട് ആമ് നല്ല പോലെ അരിഞ്ഞ്. ചീരയരിയുന്ന പോലെ അരിഞ്ഞ് എല്ല എടുത്തിട്ട് എപ് നെ ചീരൊക്കെ ട്ക്കുന്നതിന്റെ കൂട്ട് തന്നെ തേങ്ങ ഒക്കെ എടുത്ത് തേങ്ങയും ജീരകവും ചുമന്നുള്ളിം പിന്നെ പച്ചമൊളകും ഏമ് മറ്റേ ഇത് രണ്ട് വെളുത്തുള്ളിം എല്ലാം കൂടെട്ട് ചതച്ച് മഞ്ഞപ്പൊടി എല്ലാം കൂടെട്ട് ച ചതച്ച് എണ്ണ ചൂടായി വരു പൊട്ടി വരുമ്പൊ ഇതിട്ട് ആ എലയിട്ട് എള ക്കി ഉപ്പു ഇട്ട് വെച്ച് കഴിഞ്ഞാ നല്ലതാ ഉം ആഹ്
വെളുത്തുള്ളി പിന്നെ ജീരകടോ
ആഹ് ജീരകം ജീരകം ആ മറ്റേ കൊച്ചു ജീരകം ല്ലേ
ആ കൊച്ച് ജീരാ
ഉം നമ്മൾ കറിക്കൊക്കെ ചേർക്കുന്ന ജീ ജീരകം അത് ആ ആ അത് ഇട്ട് എല്ലാം കൂടി ഇട്ട് മിക്സിക്കാത്ത് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്ത് ചെറുതായിട്ട് ഒന്ന് ചതച്ചതു പോലെ എടുത്തിട്ട് ആ ചതച്ചെടുത്തി- മ് എണ്ണ ചൂടകുമ്പോ വെളിച്ചെണ്ണയ്ക്കകത്താണെ കൊറച്ച് ടേസ്റ്റ് വരും ഞങ്ങളിവിടെ വെളിച്ചെണ്ണ അങ്ങനെ ഉപോഗിക്കാറില്ല അല്ലാത്തോയിലാ ഉപോഗിക്കുന്നത്
ഏ അത്ശെരി ഞങ്ങവിടെ വെളിച്ചെണ്ണേന്നേ ഉപ് ഉപയോഗിച്ചല്
ആഹ് അതിനാത്താവുമ്പോ കൊറച്ചും കൂടെ ടേസ്റ്റ് വരും ഉം ആ എനിക്ക് തോന്നുന്നു ചീരയെക്കാ രുചിയാണെന്ന് തോന്നുന്നു ഈ മത് ത്തേടെല തോരൻ വെക്കുമ്പോ ഉം അത് നല്ല
നമ്മള് കൊച്ചുള്ളി അരിഞ്ഞിട്ട്
ആ ആ ആ അത് ഞാൻ കഴി കഴിച്ചിട്ടില്ല ഇങ്ങനെ ഫോണിനാ ത്തൊക്കെ കണ്ടിട്ടുണ്ട് ഇല്ല ഇവിടെ അങ്ങനെ ഇല്ലില്ല അങ്ങനെ ഈ മുരിങ്ങിയലേ മുരിങ്ങ മുരിങ്ങയില നമ്മള് പിന്നെ അതുംഇതുപോലെ തോരനുംവെക്കും പിന്നെ തേങ്ങഅരച്ച് കറിവെക്കും
ആ തേങ്ങ ഞങ്ങള് താളിക്കലാണ് മുരിങ്ങല പിന്നെ നമ്മള് പരിപ്പും മുരിങ്ങയില ഇട്ടിട്ട് വെക്കും തേങ്ങ അരച്ചിട്ട് അങ്ങനെവെക്കും ആ
ആ ആ ഓരോ നാട്ടിലും ഓരോ
ആ അതാണ് ഉം
മീൻകറിയണെങ്കിലും പല രീതിയിലല്ലേ വെക്കുന്നത് നമ്മള്
പിന്നെ എന്താ ങ്ങട്ട് രാത്രിക്കൊക്കെ കറി
രാത്രി ഞാ ഇന്ന് രാവിലെ വെച്ചതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം വൈകിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം ഇപ്പ എന്തുണ്ടാക്കും എന്നുള്ള ഇത് ചിലപ്പോ അപ്പം എന്തെങ്കിലും ചപ്പാത്തിയോ എന്തെലും ഉണ്ടാക്കും
എല്ലാർക്കും ചപ്പാത്തി തന്നെ
ആ ഉണ്ടാക്കുമ്പോ എല്ലാർക്കും കൂടി ഒരുമിച്ച അങ്ങ് ഉണ്ടാക്കും
ആ ചപ്പാത്തിക്ക് പിന്നെ എന്തെങ്കിലും
ആ ആ അതല്ലാ ത്തിനും കറി വേണം ഇവിടെ കറി വേണ്ടാത്തതൊന്നും ഇല്ല ഉ
ആ ഇവി ഇവിടെ അങ്ങനെ തന്നെയാണ് ഞങ്ങള വീട്ടില് ഉപ്പ്മാവൊന്നും ഉണ്ടാക്കൂല അങ്ങക്ക് രാവിലെ ഇടിയപ്പം വെള്ളപ്പം ഏ പുട്ട് എല്ലത്തക്കും വേണം കറി ഉം അത് എന്റെ മോനിക്ക് മ സാലക്കറി വേണം മറ്റേ മല്ലി ഇട്ടിട്ട് വെക്കല്ലോ നമ്മള് ഏ കടല അങ്ങനെ ചിക്കൻ കറി ആ ഒക്കെ വേണം മറ്റേ ചട്ട്നി ഉണ്ടല്ലോ നമ്മൾ തേങ്ങ ണ്ട് ഉണ്ടാക്കൂല്ലേ ചട്ട് നറിയിം ഞങ്ങളവിടെ ങ്ങള അവിടെ എന്താ പറയാ അറില്ല നമ്മള് ദോശക്കൊക്കെ ചമ്മന്തി മാതിരി
മ്മന്തി
ആ അത് ഇന്റെ മോന് ഇഷ്ടല്ല
ആഹ
കറി അങ്ങനത്തെക്കെ ഉള്ളു താല്പര്യം അതും മല്ലിപ്പൊടി ഇട്ട്ക്കാണ്ട് ആഹ് ഇഡലിക്ക് നമ്മള് തേങ്ങ ണ്ട് ഞങ്ങളൊരു ചട്ടിനി ഉണ്ടാക്കും
ആ ഹാ
തേങ്ങാ പച്ചമുളകൊക്കെ അരച്ചിട്ട് കടു വർ ഇട്ടിട്ട് അതൊന്നും അവൻ കൂട്ടില്ല
ല്ല വെള്ള കളറിൽ ഇരിക്ക കുന്നെ
കളറ്
ആ് ഇവിടെ ഞങ്ങള് അതിന് പച്ചമുളക് ഉപയോഗിക്കത്തില്ല അതിന് പരം കാന്താരി ഉണ്ടല്ലോ കുഞ്ഞഞ് കാന്താരി
ആഹ അതാടാ
ആഹ അത് ഇടും പച്ചമുളക് അരക്കുമ്പോ ഒരു പച്ചമുളക്ന്റാതായിട്ടുള്ള ഒരു മണം വരിത്തില്ലേ
ആ ആഹ
ആ ഒരു നമ്മൾ പച്ചമുളകിൻ്റെ ഒരു സ്മെൽ വരും അതിന്റെ അകത്ത് പക്ഷേ മറ്റേ ഈ കാന്താരിയാവുമ്പോം ആ ഒരു ഇത് വരത്തില്ല ഇവിടെ ഇഡലി ഇവിടെ എന്നും ശനിയും ഞായറും ഞങ്ങൾക്ക് ഇഡലിയും ദോശയാ
ആഹ് രണ്ടു ദിവസം നിങ്ങള് മാ മാവ് അപ്പോ രണ്ട് ദിവസത്തിന് അരച്ച് വെക്കലായി
ആഹ ഞാൻ ആ ഞാ ഫ്രിഡ്ജിനടുത്ത് വെക്കും രണ്ടു ദിവസത്തിനുള്ള മാവ് അരച്ചു വെച്ചിട്ട് ഒരു ദിവസം ഇഡലി ഉണ്ടാക്കും അടുത്ത ദിവസം ദിസം ദോശ ഉണ്ടാക്കും ഒരു ദിവസം ഇഡലിയും ചമ്മന്തിയാണെങ്കിൽ അടുത്ത ദിവസം ഇഡ ദോശയും സാമ്പാറും ആയിരിക്കും അങ്ങനെ രണ്ടു ദിവസം
എങ്ങനെണ് നിങ്ങള് ഇഡ്ലിക്കൊ എങ്ങനെ ഇടൽ അരി എങ്ങനെ ഉഴുന്ന് തോന്നടോ
ഇല്ല ഇപ്പം നാലു ഗ്ലാസ് അരിയാണ് നമ്മൾ ഇടുന്നെന്നുണ്ടെങ്കില് ഒരു ഗ്ലാസും കുറച്ചും കൂടി ഇടും ഒന്നേക്കാ ഗ്ലാസ് ഉഴുന്നിടും ഞാന് ചെറിയ ഗ്ലാസ് സാരിക്കും അതിന് ഞങൾ വെള്ളം കുടിക്കുന്ന ക്ലാസിന് കൊച്ചു ഗ്ലാസ്‌
ഏ അത്ര മാണല്ലേ ഉഴുന്ന് ഞങ്ങൾ ആഹ ഇ ന്റേത് അധികം വല്ലാതെഅങ്ങട്ട് പതഞ്‌ വരലില്ല ഇതിൽ ഒന്ന് സോഫ്റ്റ് ആവലില്ല
ആ ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് നാല് ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാ നമ്മൾ ഏത് ഗ്ലാസ്സിനാണോ അരിയെടുക്കുന്നത് ആ ഗ്ലാസ് തന്നെ നമ്മൾ ഉരു ഉഴുന്നും അളന്നിടണം ആ അപ്പൊ നാൽ ഗ്ലാസ് അരി എടുക്കുകയാണെങ്കിൽ ഒരു ഒന്നേ കാ ക്ലാസ് ഉഴുന്ന് ഇടാണെങ്കിൽ കറക്റ്റ് നല്ല ഇതായിട്ട് കിട്ടും പിന്നെ ചോർ അരക്കത്തില്ലേ ചോർഅരക്കും ഇതിന്റെ കൂടെ ചോർ അര ക്കത്തില്ലേ നിങ്ങള്
ആഹ ഒന്നേ കാലല്ലേ
ആ അല്ല ചോറരിക്കത്തില്ലേ
ആഹ ചോർ അരക്കലുണ്ട് അപ്പൊ അതില് ആ എത്ര വേണ്ടിവരും ചോർ സ്പൂണിന് എടുക്കാ
അല്ല ഇപ്പം ആ അത്ര അല്ല അത്ര ഇടുവാണ് ഇപ്പൊ ഇത്ര ഈ നാല് ക്ലാസ് ആരിക്ക് ഒന്നേ കാ ക്ലാസ് ഉഴുന്നാണ് നമ്മൾ ഇടുന്നെന്നുണ്ടെങ്കില് ഒരു തവി ചോറായിരിക്കും എടുക്കുന്നത് ഇപ്പൊ ചിരട്ടയുടെ ആ ചിരട്ട തവിയയാണെങ്കിലിൽ ആ ചിരട്ട തവിക്കകത്ത് നിറച്ച് ചിരട്ട തവിയുണ്ടല്ലോ ചിരട്ട വെച്ച് ഉണ്ടാക്കുന്നേ അതാ ആ അതാണെങ്കിൽ ഇല്ല, ഒരു തവി അല്ലെങ്കി നമ്മള് കറിയക് എടുക്കുന്ന പാത്രം ഒണ്ടല്ലോ ചെറിയ കൂട്ടണ കറി പാത്രം, അതിനൊരു പാത്രം ചോറ് അയിനൊരു പാത്രം ചോറ് നമ്മള്, ആ. അതിന് അരച്ചു വെക്കണം എന്നിട്ട് രാത്രി ഏ രാവിലെ ആണല്ലോ നമ്മളിത് കുതുക്കാ എന്ത് വെള്ളം ഒഴിച്ച് കുതിത്ത് വെക്കുന്നത് പിന്നെ വൈകിട്ട് ഒരു ആറ് മണി ഒക്കെ ആകുമ്പഴത്തേന് നമ്മളിതരച്ചുവെച്ച് കഴിഞ്ഞാല് ഒരു രാത്രി നമ്മൾ കെടക്കുന്നതിന് മുമ്പ് ഒരു ശ കലം ച് സോഡാപ്പൊടിയിട്ട് എളക്കിവെക്കണം, കൊറച്ച്, ഞാനൊരു നുള്ളേ
ആ ആദ്യം ആദ്യംഅര ആദ്യം ഹലോ ആദ്യം അരച്ച് കഴിഞ്ഞിട്ട് ട്ടാ നിങ്ങള് കെടക്കണ നേരത്താണല്ലേ ഇട്വ.
ആ ആ സോഡാപ്പൊടി ഞാന് കെടക്കാംന്നേനു മുമ്പേ ഇടത്തുള്ളൂ. നമ്മള് കൊറച്ച് സോഡാപ്പൊടിയിട്ട് ആ എളക്കി നല്ല പോലെ വെച്ചിട്ട് ആ ഗ്യാസ് ഒണ്ടെങ്കി നമ്മൾ ഗ്യാസിന്റെ മുകളിൽ വെക്കുന്നയായിരിക്കും നല്ലത്. ഗ്യാസ അടുപ്പുണ്ടല്ലോ ഗ്യാസടുപ്പിന്റെ മൊക് ള്ള അടുപ്പിന്റെ മോ മുകളിലായിട്ട് വെച്ചിട്ട് അടച്ച് വെക്കുന്നന് കാരണം ഒരു ചൂട് നമ്മൾ ഈ ടൈലേലൊക്കെ വെ ക്കുമ്പം തണുപ്പള്ളപ്പോ നമുക്ക് സാധാരണ മാവ് അങ്ങനെ ഒരുപാട് പൊങ്ങാറില്ല. ആ ചൂട് ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നല്ല പോലെ മാവ് പൊങ്ങിക്കിട്ടും. അപ്പൊ നമ്മള് അടു പ്പിൻ്റെ മണ്ടേല് ഗ്യാസടുപ്പിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെക്കാന്നുണ്ടെങ്കിൽ ആ